ഹലോ. കേൾക്കാവോ ആ സുഖവാ. ചോറൊക്ക ഉണ്ടോ
ഓ ഭക്ഷണം കഴിച്ച് കെട
എൻ കെടക്കാൻ ആ കെട ക്കുന്ന ടൈമ ആണോ. ഉച്ചമയക്കത്തിന്റെ ടൈമ ആണോ
കെട ഒർങ്ങൊന്നും ചെയ്യൂല. ന്നാലും വെറുതെ ഒന്ന് കെടക്കും.
പിള്ളേരൊക്കെ പോയില്ലേ രാവിലെ.
ആ പോയി ഒരാള് കണ്ണിന് ലേശ എന്തോ അലർജി ആയിട്ട് തിരിച് വന്ന്ണ്. ഒരാള് ക്ലാസ്സിന് പോയി.
അട്‌ത്ത് തന്നെയാണോ സ്കൂള്
ആ ഇവ്ടെ അട്‌ത്തന്നെണ്. അങ്ങാടി തന്നാണ് ഹൈസ്കൂള്. രാവിലെ ഒൻപത് മണിയൊക്കെ ആവുമ്പോ പോയാ മതി. ഒമ്പതേ മുക്കാൽനാണ് ക്ലാസ്.
ആ ആ ബസിന് പോണോ? ആഹ് ബസ് നടന്നു പോയാ മതിയല്ലേ.
ആഹ് പത്ത് മിനിറ്റ് നടന്നാ മതി. ഹൈസ്ക്കൂൾ അവിടാണ്. പിന്നെ ഇവിടെ ഉം യു പി സ്കൂൾ ഇവിടെ അടുത്ത്ന്നെണ് എൽ പി, യു
ആഹ് ആഹ് ആഹ് ആഹാ ഉച്ചയ്ക്കന്നെ ണ്ടാക്കി.
ഉച്ചക്ക് ബീഫ് കറിയ വെച്ച് ചോറും
ആഹ് ബീഫിനൊക്കെഅടെപ്പോ വല് നല്ല വിലയാണോ ബീഫിന്
ആഹ് ആഹ് നല്ല നല്ല വെ ലന്നാണ്
ആഹ് ഇവിടെക്കെ അഞ്ഞൂറ് രൂപയായി
ആഹ് ഇവിടെ നന്നൂറ്റി അമ്പതൊക്കെ യിനി പറഞ്നിയേത് ഇനി അഞ്ഞൂറേക്ക് എത്തിണോന്ന് ഞങ്ങള അങ്ങനെ പൈസ ഓട്ത് അങ്ങനെ സാനം വാങ്ങിയില്ല ബീഫ് പിന്നെ അത് അത് എന്റെ വീട്ടില് അവിടെപ്പ ഇടക്കടെ ബീഫിന്റെ പണിക്ക് പോവലുണ്ട് അപ്പൊ അങ്ങനെ കിട്ടും അപ്പൊ പിന്നെ അവിടുന്ന് കൊണ്ടുവരണതാ
ആഹ് ആഹ് ന്നട്ട് ബീഫ് ആഹ് പച്ചക്കറിയൊക്കെ ഉണ്ടാക്ക പച്ചക്കറി എന്തെലും ഉണ്ടാക്കിയോ എ ന്നിട്ട് ബീഫ് മാത്രേ ഉള്ളോ
ഇന്ന് ബീഫ് മാത്രേ ഉള്ളൂ
ആഹ് ആഹ് രാവിലെ എന്താ ഉണ്ടാക്കി
രാവിലെ കിഴ ങ്ങും ഒക്കെ ഇട്ടിട്ട് ഒരു കറി വെച്ച് അപ്പം ബീഫ് പൊരിച്ച് അയ് അങ്ങനെ അതിമ്പരത്തഅനെ ഓവർങ്ങനെ കറി വേണന്നില്ല ഇല്ല പക്ഷെ ബീഫ് പൊരിച്ചിക്കാണെ പിന്നെ അത് മതി
ആഹ് അതാ ബീഫ് ഉള്ളപ്പോ പിന്നെ മീനൊക്കെ ഇഷ്ടണോ പിള്ളേർക്ക്
മീനൊക്കെ ഇഷ്ടണ് പക്ഷെ പ്പൊ ട്രോളിംഗ് ആയതുകൊണ്ട് ഇപ്പ മീൻ അങ്ങനെ കിട്ടാനില്ലല്ലോ
ആഹ് ട്രോളിങ്ങു ആണ് നല്ല വേല ആഹ് ഭയങ്കര വെലയാണ് പിന്നെ ഈ ഐസില ഒക്കെ വെച്ച മീനല്ലേ കൂടുതലും കൊണ്ട് ത ന്നെ നേരത്തെ പിടിച്ചു വെച്ചിട്ടല്ലേ ആഹ് രസ ഇല്ല പത്തമ്പത്തിരണ്ട് ദിവസംഉണ്ട് ഇനിഏഹ് ട്രോളിംഗ തന്നെ ആഹ് ആദ്യംഒ ക്കെ നാപ്പത്തെട്ട് ആഹ് നാപത്തെട്ട് ദിവസയിരുന്നു ഇപ്പം ഇനി ഒന്ന് ഒന്നര മാസം ഉണ്ടാവും ചോറ ഈ പിള്ളേർക്കൊണെങ്കിൽ ചോറും മീനൊക്കെ മതിന്നെ മൊട്ട ആഹ് ചിക്കൻ അങ്ങനെയൊക്കാ മതി
ഉ ഉം എല്ലാ പച്ചക്കാറി ആയിക്കണെന്നുണ്ടെങ്കില് പിന്നെ അന്നത്തെ ദിവസം പറയണ്ട പിന്നെ കച്ചറ
ആഹ് അതെ ഇവർക്ക് ഇഷ്ടമുള്ള അത് കൊടുക്കാനല്ലേ പറ്റുള്ളൂ നിർബന്ധിച്ച് ഇപ്പഴത്തെ പിള്ളേർത് തി ന്നത്തും ഇല്ല
ആഹ് അതെ നമ്മളിപ്പോ എന്തലും ഉണ്ടാക്കിയെച്ചിട്ട് കാര്യില്ല ആരും കഴിക്ക കണ്ടന്നാ പിന്നെ നമക്കും അതൊരു എ ടങ്ങാറാണ്
ആഹ് അതെ അതെ വെറുതെ വേസ്റ്റ് ആക്കി കളയണം ചുമ്മ പൈപതി ഇപ്പോഴത്തെ സാധനങ്ങൾക്കൊക്കെ തന്നെ എന്ന വേല ഇ പിള്ളേർക്ക് പറഞ്ഞാ മനസ്സിലാകത്തില്ലല്ലോ
താവൂല ഓരെ ഇതുവായിട്ട് നമ്മള് വെറുതേണ്ടാക്കാണ്ട് നി ക്കാണ് അല്ലെ മക്ക് കഴിയഞ്ഞിറ്റാണ് അങ്ങനെക്കാണ് ഓര് പറയാ പക്ഷെ മ്മക്കെല്ലെഅറിയുള്ളൂ എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളത് ഓരോട് പറഞ്ഞാല് ഒരിക്കെറ്റും മനസ്സിലാവും ചെയ്യൂല കാരണം അതൊക്കെ പെട്ടനാണല്ലോ ഇതുവരെ നല്ല രീതിക്ക് ഭക്ഷണം കഴിച്ച്പെട്ടെന്ന് അങ്ങട്ട ഇല്ല ന്ന്പറയുമ്പോ അത് ക്ക് ഒര് രിതാണ് അവര്ക്കത്ങ്ങനെ ഉമ് മൻ
പിള്ളേർക്ക് വെക്കേഷന് എവിടെയെങ്കിലും പോയായിരുന്നോ ടൂറൊക്കെ കൊണ്ടോയായിരുന്നോ
ആ ടൂർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോലൊന്നില്ല ഇടക്കൊക്കെങ്ങന അങ്ങനെ ബീച്ചിലൊക്കെ ഒന്ന് പോകും അതുപോലെ തന്നെ പിന്നെ ഒന്ന് ഞങ്ങൾക്ക് വയനാട് വരെ ഒന്ന് പോകണ്ട ഒരി ഇത്ണ്ടായിന് അപ്പൊ അന്ന് ഇപ്പ മുത്തങ്ങ അവിടൊക്ക ഒന്ന് കാടിന്റെ ഉള്ളൂ കൂടെ ക്കെ ഒന്ന് കറങ്ങിങ്ങോട്ട് പോന്ന്
വയനാട് ഭയങ്കര ചുരംല്ലേ ചു ചുരം കയറാൻ തന്നെ നല്ല ബ്ലോക്ക് ആയിരിക്കില്ലേ
ആഹ് ആണ് അന് എല്ലാ ദിവസ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ബ്ലോക്ക് എന്നാലും കൊഴപ്പില്ല അങ്ങനെന്നാങ്ങെ ബ്ലോക്കില് പെട്ടിട്ട് ഒന്നില്ല
കിട്ടിയാ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും തോന്നണല്ലേ ഉം ഉം
പിന്നെ അതൊക്കെ അങ്ങനെ ഇതാക്കിട്ട് പോവണം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ എന്നാലും കൊഴപ്പമില്ല അന്ന്
ആഹ് എനിക്കത്ര അത് ഭയങ്കര. ഒരു വളവൊക്കെ ആയത് കൊണ്ട് എനിക്കൊക്കെ ഒരു പ്രയാസാ അങ്ങനെയൊക്കെ കയറി പോണതെ. പിന്നെ മാങ്ങയൊക്കെ ആ സൈഡി കൂടെ വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലോ അങ്ങനെയൊക്കെ മാങ്ങ ഉപ്പിലിട്ടതൊക്കെ അങ്ങ് മേടിച്ച് അങ്ങ് ചേ തിന്ന്. അറിയ്യാതങ്ങ് കേറി പോകല്ലാതെ ഭയങ്കര തലയ്ക്ക് ഭയങ്കര ഒരു കറങ്ങും.
ആഹ് യാത്രക്കൊന്നും ഞങ്ങ അങ്ങനെ പ്രശ്നൊന്നുല്ല. കൊക്കെ അങ്ങനെ പോകും അല്ലെങ്കിൽ എവിടെക്കെങ്കിലും ഫാമിലി ആയിട്ട് ട്രിപ്പ് അങ്ങനെ എന്തെങ്കിലൊക്കെ. ഉണ്ടാവും ഉച്ചത്തില് ഫാമിലിയാല്ല.
കഴിഞ്ഞ പ്രാവശ്യല്ല ഈ പ്രാവിശ്യം ഞങ്ങൾ എവിടെയാ പോയത്? ഞങ്ങള് കോഴിക്കോട് വരെ വന്നായിരുന്നു പിന്നെ ഒന്ന് ബാംഗ്ലൂരൊക്കെ പോയായിരുന്നു.
ആഹ് ആഹ്
ഉം പിന്നെ അവിടൊക്കെ . നമ്മള് ഈ മടുപ്പാണ് ഈ യാത്ര എന്നാലും ഈ പിള്ളേർക്കൊക്കെ വേണ്ടി ഒന്ന് പോണതാണ്.
ആഹ് ഞങ്ങക്ക് യാത്രയൊക്കെ ഭയങ്കര ഇഷ്ട പക്ഷെ എപ്പോഴും ഇങ്ങനെ പോവാന്ന് പറ ത് നടക്കൂലല്ലോ ഓരോരുത്തരും ഓരോ ഇതാണ് ഉണ്ടാവ ഫാമിലി ആയിട്ട് അങ്ങനെ. വർഷത്തില് ഒരു പോക്ക് ഇണ്ടാവലുണ്ട്.
ആഹ് ആഹ് ബസ് ടൂറിസ്റ്റ് ബസ് ഒക്കെ വിളിച്ചു പോകുവോ?
ആഹ് വിളിച്ചിട്ട് പോകും അല്ലാണ്ട് മറ്റേ ഫാമിലി ആകുമ്പ പിന്നെ ബസ് വിളിച്ച് പോണം അതാ രസം കാരണം എല്ലാരും കൂടെ. ഒറ്റ ബസിലാവുമ്പൊ.
അത ഒച്ചപ്പാടും ബഹളം അതെ ഒച്ചപ്പാടും ബഹളം ഒക്കെ പാട്ടും ഡാൻസ് ഒക്കെ.
പിന്നെ കാറൊക്കെ ആകുമ്പോ പിന്നെ കുറച്ച് ആൾക്കാരിക്ക അങ്ങനെയല്ലേ അപ്പൊ ഒര്. രസായി കിട്ടൂല.
ആഹ് അതെ.
പോവും ഇടക്കൊക്കെ അങ്ങനെ ട്രിപ്പ് ഒക്കെ നല്ലതാ എന്നാലൊരു ഒരു സമാധാനൊക്കെ. ണ്ടാവുള്ളു ഫാമിലിയിട്ട് ഒന്ന് അടിച്ച് പൊളിക്കാൻ. ആഹ് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിനു.
ആഹ് ആഹ് ഞാന് ആഹ് ആഹ് ആഹ് വീട്ടില് ചെറിയ അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടോ?
ആഹ് ഉണ്ട് എല്ലതും നമ്മക്ക് കഴിയുന്ന പോലൊക്കെ നമ്മൾ എല്ലതും ഇങ്ങനെ ചെയ്യും. പക്ഷെ ചിലപ്പോ ഒന്നും ഒന്നും ഉണ്ടാവൂലെയ് ഞാന് ഇത അത്. എപ്പളും പറയും എന്റെ ഏഹ് ഹസ്ബൻഡ് എപ്പളും പറയും വെറുതെ ഓരോന്ന് ചെയ്യാണ്ന്ന്.
അതെ ഈ പിള്ളേരൊക്കെ ഉള്ളപ്പോ ഈ പിള്ളേരുടെ പുറകേ നടക്കുമ്പോ തന്നെ പകുതി സമയം പോകും. ഇത് ഇവര് സ്കൂളിൽ പോകുമ്പോഴല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. സ്കൂളിൽ പോയ പിന്നെ നമ്മൾ ഈ പിള്ളേര് പച്ച റിയും കഴിക്കൂല്ല നമുക്ക് വേണ്ടി മാത്രം നമ്മൾ ഇച്ചിരി ഉണ്ടാക്കുകയും വേണം വീട്ടില് കുറച്ച് വഴുതനങ്ങയും വെണ്ടക്കയും. പിന്നെ പച്ചമുളകും പയറൊക്കെ കോവക്ക അങ്ങനെ ഇച്ചിരിച്ചെ ഇച്ചിരിച്ചെ നമ്മുടെ ആവശ്യം. ത്തിന് വേണ്ടി മാത്രം എപ്പോഴും ഈ പുറത്തുന്ന് വേടി ക്കുമ്പം തന്നെ മൊത്തം വിഷം അടിച്ചല്ലേന്നെ വരുന്നത് പിന്നെ നമുക്കും മടിയാവും ഇപ്പം. പുറത്ത് തന്നെ മേടിക്കാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുവാണെങ്കില്. ഒരു അഞ്ചാറ് ചുവട് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇച്ചിരി എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാലോ?
എനിക്ക് ഭയങ്കരഷ്ട അങ്ങനൊക്കെ ഉണ്ടാക്കാനും അതുപോലെ അതിന്റെ വയിത്തെലെ നടക്കുന്ന തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട. ഞാനെല്ലാം ഇത് പോയി. പക്ഷെ ചീര അങ്ങനത്തൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്നല്ലാണ്ട് വേറൊന്നും അധികം കായ പിടിക്കുല.
ആന്നേ ഈ വേനലൊക്കെ ആവുമ്പോഴേക്കും പിന്നെ കാട് പിടിച്ചു കഴിഞ്ഞാ പിന്നെ പാമ്പ് ന്റെ. ശല്യോര് എന്ത് ചെയ്താലും എന്തെങ്കിലൊക്കെ പ്രശ്നങ്ങളായിരിക്കും. എപ്പഴും മടുക്കും നമ്മള്.
നൽ നല്ല വെയില് വേണല്ലോ അതിനൊക്കെ പക്ഷെ ഇവിടെ നമുക്ക് വെയില് അധിക ഓവറായിട്ട്. ഇല്ലാത്ത സ്ഥലാണ് ഉം അതൊരു മറവാണ് ഇവിടെ അപ്പൊ അതുകൊണ്ട്. ഒന്നും ഒണ്ടാവൂല അങ്ങനെ നല്ല രീതി കാച്ചിള്ള സ്ഥലല്ല അതുകൊണ്ടൊന്നും ഒണ്ടാവൂല്ല
മഴയൊണ്ടോ
ഇന്നു ഇന്നലെയൊ മഴോന്നു ഇല്ല അല്ലങ്കി നല്ല മഴ ഇനല്ലോ ഈ പ്രാവശ്യം നേരത്തെ തുടങ്ങിന്നാല്ലോ മഴ
അതെ അതെ ഈ പ്രാവശ്യം മഴ കൊറവാന്ന് തോന്നുന്നു ഇപ്പ ഇവിടെക്കെ ആയിട്ട് രണ്ടുന്നുസയിട്ട് മഴഒന്നും ഇല്ല
അത് തന്നെ ഞാൻ പറയല്ലെങ്കിൽ ഈ ജൂണിലൊക്കെ നല്ല മഴന്റെ ടൈംമാണല്ലോ ഇപ്രാവശ്യം അങ്ങത്തെ മഴഇല്ലാ പക്ഷെ മെയ് ലാസ്റ്റില് മെയിലാന്നെ തൊടങ്ങിയത് കൊണ്ടായിരിക്കും
ആഹ് മെയ് ആഹ് മെയ് ഒരു പാ ആഹ് പകുതിയോട് കൂടി എടക്ക് എടക്കെടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു മെയില്
ആഹ് അതന്നെ അതുകൊണ്ട് ഒരുപാട്ഈ ആൾക്കാർക്ക് വെള്ളം താന്ന ആൾക്കാർക്കൊക്കെ വെള്ളം ഒരുപാട് നേരത്തെ തന്നെ കിട്ടിആല്ലേ മെയിലൊക്കെ നല്ല വെള്ളത്തിന് ക്ഷാമാണല്ലോ ഒണ്ടാവല്
ആന്നെ ഇപ്പ ഈ വെള്ളത്തിന് ഈ മഴ പെയ്യാത്തൊണ്ട് ക്ഷാമം വന്ന കഴിഞ്ഞാ പിന്നെ ഈ വെള്ള ത്തിനുള്ള വെള്ളം കിട്ടാത്ത ആൾക്കാർക്കാണ് ഏറ്റോം ബുദ്ധിമുട്ട്
ആഹ് അതെ
ഒക്കെ ഒരു രണ്ടുസം കൂടുമ്പോ മഴ പെയ്യണ നല്ലതാ രണ്ടു ദിവസം വെയില് രണ്ടു ദിവസം മഴഓക്കെ ആയിരുന്നെങ്കി എന്നായിരുന്നു സുഖം ഇത് വെയില് വന്നാ വെയില് മഴ വന്നാ മഴന്നൊക്കെ പറഞ്ഞോണ്ടാണ് ഇരി
ആഹ് അതെ ഇപ്പൊ ഇപ്പൊ രണ്ടുസയിട്ട് ഇവിടെ നല്ല വെയിലാണ് വെയിലാവമ്പള് നല്ല ചൂടു ആണ് മഴാണെങ്കിൽ നമ്മള് മഴ ക്ക് കുറ്റം പറയും ചെയ്യും വെയിലാണെങ്കി വെയിലിന് എങ്ങനെ ആയാലും ഇപ്പ പറയണ്ട ചൂട് സഹിക്കാൻ കഴിയില്ല
ഉം ഉം ഉം അതെ സ്റ്റുവിന്റെ ഞങ്ങള് ഏ സിമേടിച്ച് വെച്ചൂന്നെ കഴിഞ്ഞന്റെ മുമ്പത്തെ ഇത്തവണ ഭയങ്കര ചൂട് വന്നില്ലെ പത്ത് നാ ല് പത്തിരണ്ട് ഡിഗ്രിഓക്കെ വന്ന കഴിഞ്ഞൊണ്ട് ഏ സി മേടിച്ച് വെച്ചു ഏ സിക്ക് പിന്നെ ഏ സീന്ന്ങ്ങ് മുറിന്ന് പൊ റത്തിറങ്ങുമ്പഴാണ് ചൂടിന്റ ഒരു ഇതറിയുന്നത്
അങ്ങന തന്നാണെ ഏ സിയെ എന്തൊക്കെ വെച്ചിക്കണ്‌ പറഞ്ഞിട്ട് കാര്യഇല്ല അത് ഞങ്ങളെ ഏറ്റോം മുകളാണ് ഞങ്ങള് അപ്പം ഏ അപ്പൊ ഏ പൊറത്തേക്കണ്ട് എറങ്ങുമ്പോം വിചാരിക്കും വേണ്ട അവിടെത്തന്നെ ഇരിക്കാന്ന് പക്ഷെ നല്ല വേനലായ ടൈമിലും ഏ സി ഉണ്ടെന്ന് വിചാരിച്ചിട്ടൊന്നുഒരു ഇതുലെനെ കാരണം നല്ല ചൂടന്നെനു എത്ര സർവീസ് ചെയ്തിട്ടും ഒക്കെ അങ്ങനെ ചൂട് ഈ സോളാറില്ല
ആഹ് സോളാർ വെക്കുവണെങ്കി നമുക്ക് ഈ കറണ്ട് ബില്ലൊക്കെ കൊറഞ്ഞു കിട്ടും വെ വെക്കണം വെക്കണംന്ന് പറഞ്ഞിരി പ്പ്ണ്ട് പക്ഷെ രണ്ട് ലക്ഷം രൂപ അങ്ങ് കൊടുക്കണം
ഒന്നര ലക്ഷം രണ്ട്ലക്ഷം എന്നൊക്കെ പറഞ്ഞ കേക്കുമ്പ തന്നെ അതുകൊണ്ട് പിന്നെ അതിമലേക്ക് ഒന്ന് ചിന്തിച്ചി ട്ടില്ല
അതെന്ന് നമ്മള് വെക്കാൻ ഉദ്ദേശിച്ച ഇൻവെർട്ടർ എല്ലാം വേണം അതെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് എല്ലാത്തിന്റെ പൈസ കൂട്ടിക്കൊണ്ടിരിക്കുവ നമുക്ക് പിന്നെ ഭക്ഷണ സാധനങ്ങളാണെലും ഗ്യാസ് ആണെങ്കിലും ഇപ്പ യുദ്ധം നടക്കണോണ്ട് അതൊരു പ്രശ്നം എല്ലാത്തിനും അതിന്റേതായി ട്ടൊള്ള ഓരോ പ്രശ്നങ്ങളും മുമ്പിൽ നടക്കുആല്ലേ
എന്താ ജോലി എങ്ങനാണ് ഇവിടെ നാട്ടി തന്നാണോ
ആം
ആഹ് അങ്ങനെ പറയുന്നു ഇവര് എപ്പോഴും പറയും എന്താണ് ഞങ്ങ പണിയിണ്ട് പക്ഷെ കൂലിയണ്ട് പക്ഷെ കുലിന്റെ കൂടന്നുല്ല ദിവസം വെച്ചിട്ട് സാധനത്തിന്റെ വെല ഭയങ്കര പകു
ആന്നെ ആഹ് ആഹ്
അതുകൊണ്ട് ഭയങ്കര പ്രശ്നാണ്
പച്ചക്കറി ഇപ്പ മീന് തൊടാൻ പറ്റാത്ത വെല പച്ചക്കറിക്കാണെങ്കിലും വെല കൂടെ മഴക്കാലം ആവുമ്പ എല്ലാത്തിനും വെലക്കൂടുവല്ലേ എല്ലാം ചീഞ്ഞ് നശിച്ചു പോകുമ്പം ആൾക്കാര് വെലേം കൂട്ടും
കൊടുക്കുന്നതിന് പക്ഷെ ആ വില കൊടുക്കുന്നതിനന്നുസരിച്ചുള്ള നല്ല ക്വാളിറ്റിയ ഉള്ള സാധന ആണെങ്കിൽ വേണ്ടില്ല ഇത് അതല്ലോ
ആഹ് എന്നാ ശരി പിന്നെ വിളിക്കാവേ
ആഹ് ഓക്കെ